ഹലൊ.
ഹലൊ. ഹലോ
ഹലോ കേക്കുന്നുണ്ടോ.
ആഹ് കേക്കാം കേക്കാം. ഹലോ. കേക്കാം.
ഹലോ
ഹലോ ഹലോ ആഹ് കേക്കാം കേക്കാം
ആഹ് ആഹ് പിന്നെ എന്തടുക്ക്ന്ന്
ഒ വെറുതെ ഇരിക്കുന്നു
ഫുഡൊക്കെ കഴിച്ചാ
ആഹ് കഴിച്ചു കഴിച്ചു ഫുണ്ട്കഴിച്ചോ
ആഹ് ഞാനും കഴിച്ചു
ഉം
പിന്നെ ഉ നീ ഫ്രണ്ട്സായിട്ടൊന്നും പുറത്തു പോവാറില്ലേ
ഫ്രണ്ട്സുയിട്ട് ആ ഞൻ ഇടയ്ക്കിടക്കൊക്കെ പുറത്തു പോകാറുണ്ട്
ആ പിന്നെ ഈ ഫ്രണ്ട്സ് ഇപ്പം എല്ലാരും ലോയലായിട്ടാന്നോ ഫ്രണ്ട്ഷിപ്പിൽ നിക്കുന്നത്
ആഹ് ആ എനിക്ക് അല്ല അന്ന് എനിക്ക് തോന്നുന്നു മാറ്റമുണ്ടെന്ന് തോന്നുന്നു അന്നത്തെ ഫ്രണ്ട്ഷിപ്പും ഇന്നത്തെ ഫ്രണ്ട്ഷിപ്പും തമ്മില് ഒത്തിരി വ്യത്യാസങ്ങള് വരു വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആഹ് ഇന്ന ത്തേന്ന് പറയുമ്പോഴത്തേക്കും ഈ മറ്റേന്താ നമ്മളെ സോ ഈ സാങ്കേതികവിദ്യയുടെ വളർച്ചയോടൊപ്പം ആ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ കണ്ട് കണ്ട് വരുന്നുണ്ട് ഇപ്പം ആ എന്ത ഈ മൊബൈൽ ഫോണും അ അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയെക്കെ ഉണ്ടായത് കൊണ്ട് കൂടുതലും ഈ കണ്ട് സംസാരിക്കുന്ന ഉള്ള ആ ഒരു പ്രവണതയൊക്കെ കുറഞ്ഞ് ഇപ്പം കൂടുതലും ആ ഓൺലൈൻ വഴിയൊക്കെയാണ് ഇങ്ങനെ സൗ സൗഹൃദം മുന്നോട്ട് കൊണ്ട് പോണത്
ആഹ് അത് സത്യ നമ്മള ഈ ഫോൺ ഉണ്ടെങ്കി പിന്നെ ഈ ലോകത്ത് ഏത് അറ്റത്ത്ള്ളവരെയും നമുക്ക് വിളിച്ച് നമ്മുടെ കൂട്ടുകാരെവിളിച്ച് സംസാരിക്കാനൊക്കെ പറ്റും
ആഹ് അതെ അതെ പിന്നെ അത് മാത്രല്ല അത് ആ എനിക്ക് തോന്നില്ല അത്ര ആഴമുള്ള ആ ഒരു ആഹ് ഒരു എന്താ പറയാ അങ്ങനെ ള്ള ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല ഉം
ആ സത്യാ പണ്ടൊക്കെ ന്ന ഫേസ് ടു ഫേസ് ല്ലാരുന്നേ നമ്മള് സംസാരിക്കുന്നേ ഇപ്പോഴന്ന് വച്ചാ ചാറ്റ് റീലയ്ക്കല്
അതെ അത് മാത്രല്ല ആ സമയത്താണെങ്കി നമ്മക്ക് അതെ നമ്മക്ക് കൂടുതല് സമയവും ആ ആത്മാർത്ഥതൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലായിരുന്നുന്ന് തോന്നുന്നു ഇന്നത്തെ ഇന്നത്തെനേക്കാളും ഇന്ന് സ്പീഡ് എല്ലാം ആർക്കുംന്ന് വെച്ചാ സൗ ഒന്ന് സമയല്ലല്ലോ എല്ലാരും അവരവരുടെ ലൈഫില് ഓടിക്കൊണ്ടിരിക്കായാണ് പിന്നെ അത് മാത്രല്ല അതിന അതിനനുസരിച്ചുള്ള സൗകര്യവും കി കൂടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ആഹ് അന്നത്തെയു ഇന്നത്തെയും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ് തോന്നുന്നത്
ആഹ് സത്യാണ് ഇന്ന ഫേക്ക് ഫ്രണ്ട്സ് ഒത്തിരിയുണ്ട് നമുക്ക് ആരേ പെ ഇത് തിരിച്ചറിയാനൊക്കത്തില്ല
അതെ അതെ പിന്നെ അത് മാത്രല്ല നമ്മുക്ക് പണ്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് വരുമ്പം നമ്മുടെ കൂടെ ഉണ്ടാ ഉണ്ടാവും പക്ഷെ ഇന്നാണെങ്കില് നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പം നമ്മള് ഒത്തിരി ദൂരെ ഉുള്ളരു ഫ്രണ്ട്സാണ് നമുക്ക് ഉള്ളേന്ന് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമ്മള് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോൺ വഴിയൊക്കെ ആയിരിക്കും നമ്മൾ അത് അറിയുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്നതുവൊക്കെ എന്നാലും അതെ എന്നാലും ഇന്നത്തെ സമൂഹത്ത് ഇന്നത്തെ കാലത്ത് ആത്മാർഥത ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് നമ്മള് പറയാൻ പറ്റത്തില്ല ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല
അതാ ഉണ്ട് ഒരാളാണേലും ലോയല് ആയിട്ട് നിന്നാല് അതു മതി നമ്മുക്ക് എനിക്കൊന്ന് നമ്മള് പേരൻസിനൊക്കെ പേരൻസിന് അടുത്ത് പറയുന്നതിനെക്കാട്ടിയും കൂടുതല് രഹസ്യങ്ങളെല്ലാം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് പറയാറുണ്ട്
ആഹ് അതെ അതെ ആഹ് നമ്മള് എല്ലാ കാര്യങ്ങളും ആഹ് അതെ നമ്മള് നമ്മുടെ പല കാര്യങ്ങളും ഇപ്പൊ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ പ്ര പ്രൈവ പ്രൈവസിം കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ അവരോട് നമ്മൾ ഷെയറ് ചെയ്യാറുണ്ട് ഒരു ബോണ്ടിങ് അവിടെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്
അതാ ഫ്രണ്ട്സ് പലപ്പോഴും നമ്മുടെ സെക്കൻഡ് ഫാമിലി അല്ലേ
അതെ അതെ
ഉം അതുമല്ല ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കില് ഡെയിലി സംസാരിക്കണന്നൊന്നുംല്ല സംസാരിക്കുന്ന് വച്ചാല് ഉം
നമുക്ക് എപ്പ വേണമെങ്കിലും ആഹ് നമുക്ക് അവരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും അതിന് പ്രത്യേകിച്ച് ഒരു സ്റ്റാർട്ടിങ് ആണൊന്നും അങ്ങനെയൊന്നുല്ല പിന്നെ ഡെയിലി നമ്മള് വിളിക്കണമന്നോ കോൾ ചെയ്യണമെന്നോ മെസ്സേജ് ചെയ്യണോന്നോ ഒന്നും ഇല്ല
അതാണ് ചിലപ്പം ആഹ് ചില ചില സമയങ്ങളിൽ നമുക്ക് എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നമുക്ക്ത് അറിയാനേ പറ്റ
പറ്റത്തില്ല അതെ നമ്മള് അവരെ കൂടെ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പം നമ്മുടെ പല ആഹ് പ്രശ്നങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ആക്ച്വൊലി മറക്കും നമ്മുടെ റിയാലിറ്റി മറക്കും നമ്മള്
ഉം അതാ അതുവല്ല ഫ്രണ്ട്ഷിപ്പില് പെർഫെക്ഷൻ അല്ല വേണ്ടത് കം നമ്മടെ കംഫോർട്ട് ആയിട്ടുള്ള കുറച്ച് പേ ആളുകൾ ഉണ്ടെങ്കില്
ആഹ് അതെ അതെ പിന്നെ അതുവല്ല ഇങ്ങനെ പെർ ഫെക്ഷൻ നോക്കുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ നമ്മള് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മള് ചൂസ് ചെയ്യണം അതായത് ഇപ്പൊ നമ്മള് എന്തൊരു ആരെയും നമ്മള് ചു ആഹ് നമ്മള് എന്തൊരു സംഭവത്തിൽ നമ്മൾ ആൾക്കാര് ചൂസ് ചെയ്യുമ്പോഴും നമ്മള് ആഹ് നമുക്ക് ഓക്കെ നമുക്ക് ഓക്കെ ആവുന്നേന്നല്ല നമ്മളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഷെ ഷെയറിന്ന അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ആഹ് ഒരു കംഫോർട്ട് സോണില് നമുക്ക് പറ്റും എന്ന് തോന്നുന്ന ആൾക്കാരെ വേണം നമ്മള് ചൂസ് ചെയ്യാൻ നമ്മളെ കൂടെ എല്ലാ എല്ലാ കാലത്തേക്കും എല്ലാ കാലത്തേക്കും എല്ലാ മനുഷ്യ ഒന്നും കാണണമെന്നില്ല എന്നാലും ഒരു നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ നമുക്ക് വിളിക്കാൻ പറ്റിയ അല്ലെങ്കിൽ നമ്മള് നമുക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമുക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റ പറ്റുന്ന ഒരാള്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
ആഹ് കൂടെ വേണം അത്രയേ ഉള്ളൂ
ആ അതാണ് ഈ ഫ്രണ്ട്ഷിപ്പിലാണെങ്കില് നമ്മുടെ ട്രസ്റ്റ് വല്ലം ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പയർ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും
ആഹ് അതെ അതെ അത് ഭയങ്കര പാടാണ് ഇപ്പം ഏ നമ്മുടെ നമ്മള് വിശ്വസിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമ്മള് ഷെയർ ചെയ്യുമ്പോൾ ആ നമ്മള് അയാളെ വിശ്വസിച്ചായിരിക്കും നമ്മുടെ എന്തെങ്കിലും ഒരു പേഴ്സണൽ കാര്യം നമ്മൾ ഷെയർ ചെയ്യുന്നത് പക്ഷെ അയാള് ചിലപ്പോ അത് ബാക്കിയുള്ളവരെടുത്ത് ചെന്ന് അവർക്കൊര് എന്റർമെന്റിന്റെ ഒരു എന്റർൈൻമെന്റിന് വേണ്ടി അവര് ചിലപ്പോ നമ്മുടെ കാര്യങ്ങള് എന്തെങ്കിലും എടുത്ത് സംസാ സംസാരിക്കുമല്ലോ അപ്പ അങ്ങനെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ കൂടുതലും അകറ്റി നിർത്തിയാണ് വേണ്ടത്
ഉം സത്യാണ് അത് ഏ ന
ആ പറ പറഞ്ഞോ പറഞ്ഞോ
അല്ല ട്രൂ ഫ്രണ്ട്ഷിപ്പിലാണെങ്കില് ഈഗോ കാണൂല്ല എനിക്ക് ഞാൻ കണ്ടിടത്തോളം എന്റെ പല ഫ്രണ്ട്സും പകുതി മിക്ക വരും ടോലായിട്ട് ഇരിക്കുന്നവര് മിനിമം ഒരു പത്ത് പേര് അത്രയും പേരേ ഉള്ളൂ ബാക്കി എല്ലാരും അവരുടെ ഈഗോ വെച്ചിട്ട് പെരുമാറുന്നവരാണ്
മിനിമം പത്ത് പേരെങ്കിലും കണ്ടല്ലോ അത അതും നല്ല കാര്യം പക്ഷെ എന്റെയൊക്കെ കേസിൽ വരുവാണെങ്കില് ഞാൻ ചുരുക്കം ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ബാക്കിയ എല്ലാം ഇതേപോലെ പറഞ്ഞ അപ്പ അപ്പോഴത്തേക്ക് വേണ്ടിട്ട് മാത്രം നമ്മളെ നോക്കി കാണുന്നതും അല്ലെങ്കിൽ ഇതണ ഈഗോ മുന്നിൽ നിൽക്കുന്നു പിന്നെ ട്രസ്റ്റ് നമ്മുടെ ട്രസ്റ്റ് ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് നമ്മളെ ചുറ്റിനുള്ളത് ചുരുക്കം ചില ഒന്നോ രണ്ടോ മൂന്നോ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്
ആ എനിക്ക് പക്ഷെ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഇ ലോയല് ത്തിക്കുന്ന കുറച്ചധികം പേരെ ഞാൻ കണ്ട കണ്ടെത്തിയിട്ടുണ്ട്
ആഹ് അതെ അതെ എനിക്ക് നമ്മള് നമ്മള് പഠി ക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒത്തിരി ഫ്രണ്ട്സിനെ ഒക്ക കാണു വല്ലോ അപ്പം പഠിക്കുന്ന ഇപ്പ ഞങ്ങളടെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഇതുപോലെയൊക്കെ ആ ഞാൻ പറഞ്ഞല്ലോ ക്ലാസ്സില് ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കെയാണ് ഞാൻ എനിക്ക് ഭയങ്കരായിട്ട് ട്രസ്റ്റ് നിർത്താ ട്രസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന് തോന്നിയ ആൾ ആൾക്കാര് ബാക്കിയെല്ലാം തമ്മില് അടിയും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു
അതെയല്ലേ നീ ആഹ് സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ കോളേജ് ലൈഫിലെ ഫ്രണ്ട്സിനെ ഇപ്പയും മെയിന്റയിൻ ചെയ്തു കൊണ്ട് പോകുന്നുണ്ടോ
ആഹ് ഉണ്ട് ഞാൻ എന്റെ ആ സമയത്ത് എന്റെ കൂടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് കൂടി ആൾ ആൾക്കാരെല്ലാം ഇപ്പഴും ഞാൻ അവരെ എൻ്റെ കൂടെ ഇപ്പഴും അവരുണ്ട് ഇപ്പം എന്താ സ്കൂളിൽ പഠിച്ചപ്പോഴാണെങ്കിലും കോളേജ് പഠിച്ചപ്പോഴാണെങ്കിലും ഒക്കെ ഡെയിലി ഒന്നും നമ്മള് കോള് ചെയോ മെസ്സേജ് ഒന്നും ചെയ്യില്ലന്നുണ്ടെങ്കിലും നമ്മള് കാണുമ്പോ എപ്പഴും ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് തമ്മില് ഉണ്ട് അത് അറിയാൻ പറ്റും ഇപ്പ ഡെയിലി കോളോ മെസ്സേജോ ഒന്നും ഇല്ല ഞങ്ങള അങ്ങനെ വിളിക്കുക എപ്പോഴും വന്നാലും ടച്ചപ്പിൽ നിൽക്കില്ല പക്ഷെ കാണുമ്പം എപ്പോഴും ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ആ ഒരു ബോണ്ടിങ് ഉണ്ട് കൂടെ
ആഹ് അതാണ് എനിക്കും അതൊക്കെ തന്നെ
ആഹ് അതെ
ഉം പിന്നെ
ഉം അന്നത്തെ ഇന്നത്തെയും തമ്മില് എനിക്ക് ഒന്നും അന്ന് ആഹ് അതെ കുറച്ച് വ്യത്യാസോക്കെ ഞാൻ പറഞ്ഞല്ലോ ന്നേ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അന്ന് അന്നന്നൊക്കെ പറയുമ്പോ നമ്മൾ ഈ സ്കൂൾലൊക്കെ സ്കൂളിലും നാട്ടിലൊക്കെ കുറേ കൂട്ടാര് കുറേ കുറേ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടായിരിക്കുവല്ലോ സ്കൂൾളൊക്കെ പഠിക്കുന്ന സമയത്ത്
ആഹ് സ്കൂൾളിലും പിന്നെ നമ്മട നമ്മളീ നമ്മട കൊച്ച് കൊച്ചനാള ത്തക്കന്നൊക്ക പറയംമ്പം ഈ പുള്ളാര് അട്ത്ത്ള്ള പുള്ളാര്എല്ലാരും കൂടെ ആ ഒരസ്റ്റ് അവിടെ ഒരു കൂട്ട് കാണും സ്കൂളിലും ഒരുസെറ്റ് കൂട്ടുകാണും
ആഹ് അഹ് അതെ അതെ
അങ്ങനെക്കെ ഇണ്ടായിര്ന്നല്ലൊ
അന്ന് കൂടുതലായിസമയവും കാര്യങ്ങളക്കെ എല്ലാർക്കും ഉണ്ടായിർന്നു പിന്നാഅന്ന് ഈ ഇ നേരത്തപറഞ്ഞ പോല ഈഗോ അങ്ങനള്ള സംഭവങ്ങളൊക്ക കുറവാരുന്നു പശേഇന്നന്ന് പറ അ ഇന്നന്ന് പറയമ്പത്തേക്കും അങ്ങനകൊറെ ഇപ്പം ഇപ്പ തന്നകുറെ കുറേ പേരുകള്ണ്ടല്ലോ കൊറെ ഏഹ് കൊറേ ഷിപ്പുകള്കൊറേ വേഷൻ ഷിപ്പ് അങ്ങനള്ള സംഭവങ്ങളക്കെ കൊറേ ഇണ്ടല്ലോ അതക്കെ ഈ ഫ്രണ്ട്ഷിപ്പിലും
ഒണ്ട് ഒള്ള സംമ്പവാണല്ലോ
ആഹ് ശരിയാ അങനളളൽക്ക്
ഉം പിന്നെ ഈ ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ നമ്മള് ആൾക്കാരെ ഫ്രണ്ട്സ് ആക്കുന്നതും അതൊക്കെ ഇപ്പയത്തകാലത്ത് വന്നാണല്ലോ പണ്ട് നമ്മള് നമ്മടെ നമ്മള് ചുറ്റുപാട്നിക്കുന്ന ആൾക്കാരല്ലേ നമ്മള് ഏഹ് കണ്ട് നമ്മള്കണ്ട് മനസ്സിലാക്കിയിട്ടിള്ള ആൾ ക്കാരാണല്ലൊനമ്മള് ഫ്രണ്ട്സാക്ണേ ഷെഇന്നന്ന്പറഞ്ഞ യിഞ്ഞ കൂടുതല്ഓൺലൈൻ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെയാണല്ലോ
ആഹ് അതാ ഹ എന്നാ പിന്നെ ശെരിയടി നീ പോയി കിടന്ന് ഒറങ്ങാൻനോക്ക്
ആഹ് ശരി
ഉം ശരി